ഹലോ
കേക്കാൻ പറ്റ്ന്നുണ്ടോ
ആഹ്
എന്തൊണ്ട് സുഖാണോ?
നേരത്തെ വിളിച്ച ആളാണോ?
ആണെന്ന് തോന്ന്നു എനിക്കറിയില്ല ആയിരിക്കും മേ ബി മഴെക്കെണ്ടോ?
ഇണ്ട്
മാരേഡാണോ?
ആണ്
ജസ്റ്റ് മാരിഡാണോ
ആഹ്
ഓ നേരത്തെ വിളിച്ചത് തന്നായിരിക്കും മ് പിന്നെന്താ
മ് കറങ്ങാനൊക്കെ പോവാറുണ്ടോ?
ആ കറ്ങ്ങാന് പോആറുണ്ട് ഹസ്ബൻഡ് നാട്ടില് വരുന്ന ടൈമില് പോവാറുണ്ട് മിക്കവാറും കറക്കായിരിക്കും അതെ അതെതെ അതെ
ഹ് ഹ് ഹ ഹാ
എനിക്ക് മനസ്സിലായി
ഉംഹ് ഹ ആഹ്
പിന്നെന്താ
ഫുഡൊക്കെ കഴിച്ചാ
ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു
ആഹ് ആഹ്
ഞാൻ അടുത്ത് ഇനിക്കൊരു വാസ് പെരവ് എന്തോ ഹൗസ് ഫാമിംങ്ങി ണ്ടായിരുന്നു
ആഹ്ആഹ്
പിന്നെന്താണ്
ഏന്താ